ഹലോ ആഹ്
എവിടെയാ എന്തൊക്കെ കേൾക്കുന്നുണ്ട് കൊറേയല്ലോ വിളിച്ചിട്ട്
ആഹ് ഇവിടെണ്ട്
ആഹ്
സുഗന്ധ സ വർത്താനൊക്കെ വിശേഷംന്താ സുഖ
ട്ട് പോണു അങ്ങനെ പോണോ എന്തൊക്കെയാണ് ആഹ് ചായയൊക്കെ കുടിച്ചു അങ്ങനെ പിന്നെ ഞാന എപ്പ വിളിക്ക ക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും സമയം കിട്ടാത്തോണ്ടാ എല്ലാരും ഓരാ തിരക്ക
മാ ഭയങ്കര ടൈമ് പോരായി ഇപ്പൊ മക്കളൊക്കെ വീട്ടുണ്ടായിട്ടെ സ്കൂള് തുറന്നീലല്ലോ ഒന്നിന ഒരു ടൈമ ഇല്ല രാവിലെ വെള്ക്ക്ന്ന് രാത്രിയാവുന്ന അത്രേ അറിന്നുള്ളൂ
ഇവിടെ എവിടന്ന് പോ പോവാ ടൈമ്
അതെ
ഉം പിന്നേയ് നമ്മളന്ന് ഇവിടെ കൊറ അവിടെ പോയില്ല. വേറ സ്ഥലത്ത്, അന്നാ പോയ സ്ഥലത്ത്ന്നേ
ആഹ്. വിത്തള് അതെ അതെ. ആഹ്. അത് നീ കൃഷി ചെയ്തോ? ചെയ്തോ നട്ടോ? അത് നട്ടോ?
തെങ്ങ്, തെങ്ങ് വെച്ചു.
വെച്ചോ? ആ ആ
അത് ആ ഇതാണ് എന്തായാലും പറയാം പ പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങുണ്ടല്ലോ? ആ ആ ആ ഞാൻ നാടൻ തെങ്ങും വാങ്ങി മറ്റതും വാങ്ങി. ആ അതില് ഉം. അത് രണ്ടും വെച്ചിട്ട്ണ്ട്. മറ്റത് വെച്ചിട്ടില്ല. അപ്പൊ കൊറച് ച്ച് നമ്മള ബാക്കില് കൊറച്ച് സ്ഥലണ്ടേ
ആ. അതേ? ഞാനന്ന് വാങ്ങിയ മാവിന്റെ തൈ ഇന്റെ വീട്ട്ത് കൊണ്ടോയതാ ഇവടെ വെക്കാൻ സ്ഥലല്ലായിട്ട്. അവിടെ വെക്കാന്നിചാരിച്ച് അങ്ങട്ട് കൊണ്ടോയി. ഇവിടെ സ്ഥലല്ലേ. ഇവിടെ അത് വേഗം കായ്ക്കുന്നറഞ്ഞിട്ടാര്യല്ല. നമ്മക്ക് മുറ്റത്ത് സ്ഥലല്ല. ഭയങ്കര ഇതില്ണ്ടാവല്ലോ? അകം ആഹ് പടർന്നുണ്ടാവുലെ അതായ
ആഹ് ആഹ് ആ അതെ. ആഹ് ആഹ് അത് വെറുതെ പറയാ കുഞ്ഞി തയ്യാണെന്ന്. ‌ അയില് വട്ട് ആ
ആ ചില്ലൊക്കെ വളര്വെ വേണം. അപ്പോ റോഡ് ഡിനോട് സൈഡ് ആവുമ്പളെ റോഡ്മ്മക്കും കുറേ പോ അങ്ങനെ അപ്പോ വീട്ടിൽക്ക് കൊണ്ടേയ്ന് അവിടെ. അവിടെ ആവുമ്പോ കൊഴപ്പില്ല. അവിടെ കൊറേ സ്ഥലണ്ട്. അപ്പ അവിടെ
ഇനി മഴ പെയ്തിട്ടേയ്, ഉം കൊറച്ച് വളൊക്കെ ഇട്ട് കൊടുത്താ മതി. മഴ ആയില്ലേ ഈ പുതുമഴേല് ഇട്ട് കൊടുത്താ മതി.
അതൊക്കെ ഓരു നോക്കും. ഉപ്പ നോക്കും
ആഹ് ഏഹ്. കൃഷി ഇഷ്ട്ടാലേ?
അതെ. ഓരോന്നു നട്ടോണ്ടാ.
ആഹഹ് ഞാനതുപോലെ ചെയ് ങ്ങ് വാങ്ങീട്ട് പലരും പല അഭിപ്രായം പറയുന്നു. ഏഹ് കുള്ളൻ തൈ ആവുമ്പോ അത് കൊറച്ച് വർഷം കൊണ്ട് പിന്നെ അയിന്റെ കായ് കായ്ഫലം നിക്കുന്ന്‌. ഒരു പതിനഞ്ചു വർഷൊക്കെ നമ്മക്ക് അയിന്റെ ഫലം തന്നിട്ട് പിന്നെത് കാഴ്ചൂല ന്നൊക്കെ പറയണ് ട്ടൊ അറിയില്ല നമ്മുക്ക് ക്ഷെ നമ്മൾ നാടന്തങ്ങു വാങ്ങിയാല് അത് എന്നും ഉണ്ടാവൂത്രേ അങ്ങനെയൊക്കെ കേൾക്ക....
ക്കുന്തിയും മറ്റ
ഇമ്മെടുക്കും ടൈമെടുത്താലും ആ നല്ല ആ ണ്ടാവും ഉം അ അത് നമ്മള് നോക്കുന്നതിനനുസരിച്ചിട്ടോ അ അഹ് ഒരു അഞ്ചാറ് വർഷം കൊണ്ടൊക്കെ കായ്ക്കും നമ്മള് വളക്കിട്ട് നോക്കുന്നതിനനുസരിച്ചിരിക്കും
ഞങ്ങളിവിടെ വീട് വെക്കുമ്പോ ഇള്ളതാണ് വെ അത് അ ൻക്ക് തോൺണെൻ ഇതൊരെ ഹൈറ്റിനെ ണ്ടായിഞ്ഞുള്ളു അന്ന് ഇവിടുത്തെ ഇപ്പ പക്ഷെ ഇപ്പ ആണ്ട് ഉഷാറായിക്ക ഞങ്ങള് ആരുന്നാണ് രണ്ട് തെങ്ങുണ്ട് അതേ പ്രായത് ത്ള്ളെ രണ്ട്ന്നും നല്ലം തേങ്ങ കിട്ട്
ആഹ്
അത് ങ്ങള് വർഞാതിരിന്നെ നമ്മള് നോക് അയിന് മാത്രം കാലൊന്നായില്ല പക്ഷെ ന്നാലും ഹാ നല്ല ഞ ഞങ്ങള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതുപോലെ അരക്കാനൊക്കെ അയിന്ന് കിട്ടുന്നുണ്ട്
ക്ക ഞാനൊക്കെ പൊർത്ത്ന്നന്നേ തേങ് വാങ്ങലോ ഉം പിന്നെ അരക്കാനും എല്ലാ ഒരു തെങ്ങ് ണ്ടായാ നല്ല കാര്യാണ് പ്പൊ അവടെ ആപിന്നെ ആട്ടാനും ഒക്കെല്ലെ നല്ല വെളിച്ചെണ്ണ നല്ല വിളിച്ചെണ്ണ കിട്ടും പിന്നെന്താ നല്ല കോരിച്ചൊന്നു കൊർഞ് തോന്ന്ണ് ഇപ്പ കൊറച്ചായിട്ട്ല്ലെ ഒരു നന്നൂറ്റി സംതിങ് ഒക്കെ ആയിരുന്നല്ലോ അതൊന്ന് കൊർച്ച് കൊർഞ്ഞോ ഞാനാണ് ഒന്നിച്ച് മില്ല് ന്ന് വാങ്ങി
ഇവിടെയും മില്ലിന്ന് വാങ്ങാല അഞ്ച് ലിറ്ററ് അങ്ങനെ വാങ്ങലേനി ആ അതെ ഇപ്പൊ ഞാൻ വാങ്ങലില്ല പ്പോ ഇപ്പന്നോ ഏ കൊർച് മ് ഒരു മാർച്ച് മാസത്തിനേക്ക് അന്ന് അ കിട്ടിയതാണ് അത് അന്ന് ആട്ടിപ്പണ്ട് ഇനിയിപ്പൊ തേങ്ങ ഇട്ട്ണ് അപ്പൊ ഈ തേങ്ങ കടലോ മഴ തുടലും ഒപ്പാ ആഹ അപ്പൊ അത് പൊളിച്ചിട്ടില്ല അത് ഉണക്കിയില്ല ഇപ്പൊ യൂസ് യ്യള പക്ഷേ ഇങ്ങനെ മഴ വാങ്ങേണ്ടി വരും തേങ്ങ ഉണ്ടായിട്ട് കാര്ുന്നല്ലോ വെ
ആ വെൽ വണ്ടേ പിന്നെ അല്ലാതെ നമ്മള അങ്ങനെ വില്ല് കൊടുത്താല് അവര് അതിന് പകരാം തരും ഉം നമ്മക്ക് അത് അങ്ങട്ടെ തോന്നൂല അല്ലെ നഷ്ട അതെ നമുക്ക അങ്ങനെ കൊടുക്കൂല ഇങ്ങനെ ചെയ്തവർക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നൂല
അത് പറഞ്ഞിട്ട് ര്യല്ല നമ്മക്ക് നമ്മള തന്നെണ ഇതാക്കി ആ അത് എന്ത് അമ്മളെള ച്ചെണ്ണല്ലോ വേറെ ഏതോ വെളിച്ചണ്ണ ഒര് തരല്ലേ അങ്ങനെയൊക്കെ തോന്നലാണ് പിന്നെ ആവുല്ല ഇപ്പൊ തേങ്ങക്ക് ആദ്യത്തിനട് കൊറച്ചു വിലവാ അത് ച്ച് വില ഇല്ലാ നല്ലാട്ടോ വില ഇല്ലാന്നല്ല പക്ഷെ എന്നാലും കൊറ കുച്ച കുറഞ്ഞണ
പറഞ്ഞിട്ടുണ്ട് ഉ ഉ അതാണ് അങ്ങനെ ആ എന്റെ അനിയത്തക്കെ അതുപോലെയാ അവള് അവക്ക് നല്ലരി ഇതാണ് ഇത് എന്താട്ടാനും മുളിക്കാനും അതിനാണ് നിന്നാണ്ടല്ലോ അവള് അത് കടന്ന് മാ ഒക്കെ കഴിഞ്ഞിട്ട് ട്ടേ വേറെ പരിപാടിയള്ളു എന്നിട്ട് എന്റെടുത്ത് പറയും ഞാന് പുറത്തന്ന് വെളിച്ചെണ്ണ വാങ്ങാണല്ലോ അപ്പൊ എന്റെ അടുത്ത്ന്ന് അറിയ എനക്ക് കൊറച്ച് തേങ്ങ വാങ്ങീട്ട് ആട്ടിക്കൂടെ നോക്കോ തേങ്ങ നമ്മള് അങ്ങനെ എ
ആദ്യം ഇവിടെ തെങ്ങ് ഇല്ല അങ്ങനെ കായ്ക്കാത്ത സ് സമയെടുത്ത് ഞങ്ങളിങ്ങനെ പാട്ട തിന് ടു കൂലെ പാട്ടത്തി ലേലം വിളിച്ചാണ്ട് തേങ്ങ എടുക്കൂല്ലേ അങ്ങനെ നൂറ് തേങ്ങ നൂ തേങ്ങ അങ്ങനെ ലേലംവിളിക്കും അങ്ങനെ ഞങ്ങൾ കൊറേ ആട്ടി ഈ പൊറത്ത്ന്ന് വെളിച്ച- എണ്ണ വാങ്ങ്ണേ നാട്ടി ആ അപ്പം എത്രോ ലാഭം അതാണ് ഉ അന്ന് തേങ്ങ ഇപ്പം വില വേറെ കാര്യം ഇപ്പ നഷ്ട്ടയായിരുന്നു ഇപ്പൊ നഷ്ടയായി ഇപ്പോ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടും കിട്ടണമെങ്കിൽ ആയിരത്തി അഞ്ഞു റ്റി അറുനൂറ്റി ഒക്കെ കൊടുക്കണന്ന് കേൾക്ക്ണ്ട്
ആ അത്രക്കെ ഉണ്ട് അഞ്ചു ലിറ്ററോ നാനൂറ്റി നാനൂറ്റി എത്രയാ നാന്നൂറ്റി ചില്ലാനണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്കെ നല്ല വെളിച്ചെണ്ണ മില്ലിലോക്കെ ഇട്ടോ പിന്നെ നമ്മളെ കടയത്തെ പാക്കറ്റ് വെളിച്ചെണ്ണക്കെന്നും അത്ര ഉണ്ടാവില്ല ഞാൻ വാങ്ങാറില്ല
അത് എത്രയെന്ന് ഇക്കറിയില്ല ഞങ്ങളെ ഇവിടെ അടുത്തൊരു താത്ത വാങ്ങേണ്ട് ഓല് പറഞ്ഞതാണ് ആ അപ്പൊ അത്രക്കെ വേണം അയ്ലേറെ വേണ്ട്യരു ൻക്ക് അറിയില്ലട്ടോ ഞാ ഞാൻവാങ്ങീല്ല പ്പ അടുത്തൊന്ന് നും വെളിച്ചെണ്ണ വാങ്ങിയില്ല
ഉം ഉം ഉം
പ്പൊ വെൾച്ചെണ്ണ ണ്ടാഉമ്പോ പിന്നെ ഓയലൊന്നും നോക്കാറില്ല വെളിച്ചെണ്ണന്നേണ് ഇനിപ്പോ കഴിയാനായി ഇനി ഒയലൊക്കെ നോക്കണ്ടി വരുംകാരണം വെയിലും ഇല്ല വെളിച്ചെണ്ണ പകുതിയായി വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കാന്നാ ഭയങ്കരം ആ അതെ ശെരി ഇള്ളപ്പംനമ്മൾ നോ ക്കൂലാ അവങ്ങനെ പാരും ഇപ്പളാണ് ഞാൻന്ന് കണ്ട്പിടുത്തം പിടിച്ചനെ തീരാനായപ്പേ കന്നാസ് പകുതിയായി അപ്പളാണ് പിന്നന്ന് മുറുക്കി പിടിക്കലൊടങ്ങി കാരണം ഇഞ്ഞപ്പോ ആ ഇഞ്ഞിങ്ങട് വെയിലൊക്കെ കിട്ട ച്ച് വാണ്ടേ തേങ്ങല്ലിട്ടില്ല അപ്പൊ ഇങ്ങനെ
ഇപ്പ ഈപാവശ്യം മഴ നേരത്തെ വന്നൂല്ലേ കുറച്ച
എന്നൊക്കെ പറയും
പറയുന്നുണ്ട് കണ്ടാ മഴക്കാലം പോലെ ആയിട്ടുംണ്ട് ആ ഈ വർഷം കുറച്ച നേരത്തെ
മറ്റതൊക്കെ വി ഉം നട്ടോ ഇവിടെ അന്ന് വാങ്ങീന മഞ്ഞൾന്റിം ഇതിന്റൊക്കെ വിത്ത് ഇപ്പളും ഇവിടെ കിടക്ക്ണ്ട്
അതെ ഏ ഞാൻ മഞ്ഞള് നട്ടില്ല മഴ ഒന്ന് പിടിക്കട്ടെ വെര
മഞ്ഞള് അത് ഇവടെ ചേന അതൊ ക്കണ്ട് ഇവിടെ ഇഞ്ചി ആഹ ആഹ ആ അതെ എന്താർക്കറിയാ എടാ കേൾ കേൾക്കണില്ലേ ഏഹ് കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ടല്ലോ അതെ ആ ശെരി നിനക്ക് കേൾക്കുന്നില്ലേ ആഹ് ഇണ്ടിണ്ട്.
ഉം ഉം പിന്നെ
ഉ മഞ്ഞൾ വിത്ത് ഞാനേ വീടിന്റെ ചാരി ആടെ നെലത്ത് ഇങ്ങനെ ഇട്ടച്ചതാ കേട് വരത് വെച്ചിട്ട് റ്റ് മണ്ണിലെന്നെ കൊല്ലണട്ന്നാണ്ട് അതാന്ദി മാല പോരുള്ള ഒരുതില്ല തോന്നി മാല പോരള്ള സഞ്ചിണ്ടരെ അലൊട്ട തന്നന്ന് അപ്പൊ അത അവിടെണ്ട് അതും ചേനൊക്കെ ഉണ്ട് നട്ടിട്ടില്ല അതി ഒന്നാമത ഒന്ന ഒഴ വെട്ടിയില്ല എല്ലാർക്കും അസുഖേനി ഇവിടെ ആഹ ഇന്ന കൂടി പറഞ്ഞിട്ടുള്ളതൊും നടണ്ടീഞ്ഞല്ലോ പിന്നെ ചാക്കിലാണ് ക അഞ്ഞറാവശക്കുന്നന്നത്തെ സ്ഥലല്ലെത്തി
മഞ്ഞൾ പറണ പോലെ ഞാൻ പുൊറത്തൊന്നും വാങ്ങിക്കാറ ഇല്ല പിന്നെ മഞ്ഞള് ഇങ്ങനെ തന്നെ വീട്ടന്ന് തന്നെ അത് കുഴിച്ചെടുത്ത് നമ്മൾ കൃഷി ചെയ്ത കാണ്ട് പൊടിിപ്പിക്കലാണ് വാങ്ങാറില്ല
മ്മ ഉണ്ട അമ്മയാണ് ഉമ്മ ഉണ്ടാക്കൂ ഉമ്മ ഇവിടെ നും നട്ടിട്ട് കളച്ചിട്ട് കൊണ്ടുപോകവും അവിടുന്ന് കുഞ്ഞി ഉണക്കിച്ചുണ്ടിരുന്നു ആ ബാക്കിതൊന്നും ക്കറിയില്ല ഇവിടെ ഞാനല്ല ഹസ്ബൻഡ് ആട്ട നാടല്ലേ ഞമ്മള് അങ്ങ നിന്ന കൊടുക്കുവ കുറവായിട്ട്
ആഹ പിന്നെ നനക്കാനൊെ പിന്നെ നനക്കലൊക്കെ പിന്നെ നമ്മള ജോലില്ലെ
അമ്മ പോയപ്പല അത് മുറ്റത്തന്നെ
ആഹ ആഹ ആ അപ്പൊ നല്ല അടിയിലോട്ടില്ലേ നല്ല ഇത്ണ്ടാവും ചെയ്യും മണ്ണ് മണ്ണിളകി കിടക്കുന്നോണ്ടേ
ഇഞ്ചി അതുപോലെ മഞ്ഞൾ ചേമ്പ് ഒക്കെ ഞങ്ങൾ ചാക്ക്നട്ടൻ നല്ല ഉണ്ടായി ചെയ്തീനട്ടോ ഇഞ്ചിയൊക്കെ നല്ലതോണ്ടായിന ഏ ആ അത് ആ ചാക്കില് ന ഫൈനാൻസ് വെച്ച് ഇണ്ടായി
ഉം
കൊറേ ചാക്കില് നടും കേട്ടോ വരിക്ക കാരണം അല്ലാതെ നടാൻ സ സ്ഥലല്ല അപ്പോ മതില് മ്മേ അങ്ങനെ വെച്ചാണ്ട്
ഉം എന്റെ ഉമ്മയും കാണാ ഈ ചാക്കിനകത്തെ നമ്മളെ ച പ്പൊക്കെ എന്നോട് അങ്ങനെ പറയും ചപ്പ് വീണ ഇലകളൊന്നും കളയരുത് ഒണക്ക കരിയലേ അതൊക്കെ മണ്ണ് കുറവാണ് അറിയുമ്പളേ അത് ഇതിനകത്തിട്ടിട്ട് ആഹ്. ആഹ് ആഹ് ഓക്കെ ശരി എന്നാല്
ആയിക്കോട്ടെ.